കേ ആഹ് ഉണ്ട്ണ്ട് പറഞ്ഞോ.
എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. നിങ്ങ അഹ് ഉം ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചിട്ട് ഒരു കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തേക്കാമെന്ന് കരുതിയിരിക്കുന്നു..
അതെയൊ രാവിലെ ആവുമ്പം ആഹ് ഇവിടി അങ്ങൻ തന്നെ ചായ കുടിച്ചു ഇപ്പ ഇരിക്കാ അടുത്ത പണി തുടങ്ങണം.
ആഹ് ഉച്ചക്കത്തേക്ക് ഇനി കെടക്കാണ് അടുത്തത്.
അതെയ ഉച്ചക്ക്ള്ള ചോറൊന്നും ആയിട്ട്ണ്ടാവൂല ല്ലേ
ഇല്ല പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെ.
അതെ ആഹ് അപ്പൊ രാവിലെ അതിന്റെ തിരക്കുണ്ടാവുംല്ലേ സ്കൂൾ പോയിക്കഴിഞ്ഞാലേ ഒന്ന് ഫ്രീ ഫ്രീ ആവല് ഉണ്ടാവു
രാവിലെ ഒരു എട്ടര ആകുമ്പത്തേക്കും മൂന്നു പേരുണ്ട് എനിക്ക് രണ്ടു പേര് പോകും ഒരാള് പോകാറായിട്ടില്ല.
അതെ എപ്പഴ ക്ലാസ് തുടങ്ങാ പത്ത് മണിക്കോ?
എട്ടരയൊക്കെ കഴിയുമ്പൊ അവര് പോകും.
അതെ ഉം ഉം
പിന്നെ അത് കഴിയുമ്പോ പിന്നെ നമ്മള് അത്യാവശ്യം ഉം കൊഴപ്പല്ല ട്ടോ പിന്നെ അത്യാവശ്യം ചോറും കറിയൊക്കെ ആകും കാപ്പിയ ആകും പിന്നെ നേരന്ന് കടക്കുന്നതൊക്കെ ഉള്ളു അതൊ ക്ക പയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയും പെറുക്കിയൊക്കെ വെക്കും തൂത്തുവാരി എല്ലാം ഒതുക്കി ആ തോർത്ത് തൊട്ട് കുളിക്കുന്ന തൊട്ട് എല്ലാം വലിച്ചു വാരിയിട്ടിട്ടായിരിക്കൂല്ലോ പോകുന്നേ
അഹ് ആഹ് അവർക്ക് ഭക്ഷണം ഒക്കെ കൊണ്ട് കൊടുക്കണോ?
എല്ലാം കൊണ്ടു പോണം.
അതെയെ അപ്പൊ നിങ്ങക്ക് ചോറൊക്കെ നിങ്ങൾ അതിന് മാത്രാണോ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ ഉച്ചക്കേക്ക് കൂടെ ഉണ്ടാക്കുവോ?
എല്ലാം കൂടെ ഒന്നിച്ചാക്കും.
അതെയ
ചോറും കറിം ആ അപ്പത്തേക്കും കാപ്പിയും ചോറും ഒക്കെ ആയാൽ തന്നെ നമുക്ക്
ഉം
ക്കി പിന്നെ വരുന്നതെല്ലാം കു കുഴപ്പല്ലാത്ത പണികളാ പാത്രം കഴുക തുണി അല ക്ക പെര തൊടക്കല് തൂക്കല്
അതെ വാ അടുക്കളയിലുള്ള പണിയാണല്ലോ തീരാത്ത പണി
അതെ അതെ അതെ അത്രയും കഴിഞ്ഞ് കഴി ബം നമ്മള് ഒന്ന് തീരും നമ്മുടെ കാര്യം.
തെ പിന്നെ ഇതാണെങ്കിൽ എന്നും ചെയ്യണല്ലോ ഒരു ദിവസം ചെയ്യാണ്ട് നിക്കാൻ പറ്റി ല്ലല്ലോ പാത്രം കഴുകാനൊക്കെ എത്രായാലും ഉണ്ടാവുല്ലോ
ഇപ്പൊ ഞാനിവിടെ നല്ലോണ്ണം തുള്ളി ചാടി ഇരിക്കുവാ നാളെ അവധി ആയതുകൊണ്ട്
നാളെന്തേ അവധി
നാളെ തോമസ് ഡേന്നും പറഞ്ഞൊണ്ട് ഒരു ഡേ ആന്ന് പറയുന്നു നാട് മൊത്തത്തില് സ്കൂൾടെ ഒക്കെ സ്കൂൾ പിള്ളേർക്കൊക്കെ അവധിയയിരിക്കാം
അതെയോ അവധി ആകുമ്പോ പിന്നെ നിക്ക് പിന്നെ രാവിലെയൊക്കെ നേ മെല്ല ഉണ്ടാക്കിയാൽ മതിയാവുംല്ലേ ഭക്ഷണം ഒക്കെ
ഉണ്ടാക്കുന്നതോ വേഗത്തിൽ തന്നെ ഉണ്ടാക്കണം കാരണം ഇവര് രാവിലെ കഴിച്ചു പിടിച്ചവരായതുകൊണ്ട് ഇവര് രാവിലെ എഴുന്നേ ക്കെ ചെയ്യും ഒരു ദിവസം കെടക്കാന്ന് വിചാരിക്കുന്ന ദിവസായിരിക്കും ഇവര് നേരത്തെ എഴുന്നേക്കുന്നത്
ആഹ് നേരത്തെ കണ്ടിരിക്ക
ആഹ് പക്ഷേ കഴിക്കുന്നതിനും ഉണ്ടാക്കുന്നതിന് ഒന്നും അല്ലായിരുന്നു ഒത്തിരി നമുക്ക് രാവിലെ എഴുന്നേട്ട് ഒത്തിരി അ ല് പണിയില്ല പെരക്കാത്തിരണ്ടെ എപ്പഴേലും കൊടുത്തിട്ട് ഒരുക്കി വൈന്നേരത്തെ നി എത്തിയാൽ മതിയല്ലോ
അതെ അതെ ഇത് രാവിൽ തന്നെ വണ്ടി വരുന്നേന്റെ മുന്നേ മാറ്റി ഒരുക്കി പോണല്ലോ അഹ് അതെയ അയിൻ്റെ മുന്നേ ആക്കണം ല്ലേ എല്ലോം ഭക്ഷണവും മാറ്റിക്കലും ആ ഒരു സമയം ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയയിരിക്കും
അതെ അതെ അതെ അതെ അതെ അതെ പേര് ആന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അഹ് ശാ ആഹ് പക്ഷെങ്കില് മദ്രസ കുട്ടികളുണ്ട് എന്റെ മ പിള്ളേരൊക്കെ മദ്രസ പിള്ളേരാ
അതെയോ
ഉം മൂന്ന് പേരും അതെ രണ്ടു പേര് ഒരാള് മദ്രസൽ പോകുന്നുണ്ട് ണ്ട് അപ്പൊ അവള് നേരത്തെ രാവിലെ ആറേ മുക്കാലല്ലാവുമ്പോ പോണം
അതെയോ ആ ആ നേരിട്ട് സ്കൂളേക്കും
അവിടുന്ന് ബാ ഇവിടുന്ന് രണ്ടാമത്തവളെയും ബായി ആ മൂത്തവളുടെ ബായ്ഗും രണ്ടാമത്തെവളുടെ ബായ്ഗും രണ്ടാമത്തെ ആളും കൂടെ എട്ട് ഇരുപതാകുമ്പോ ഇവിടുന്ന് കയറി അവിടെ ചെന്ന് പള്ളീന്ന് മൂത്താളേം കൂട്ടിക്കൊണ്ടങ്ങ് പോവും
ആഹ് ആഹ് ആഹ് അപ്പൊ രാവിലെന്നെ എല്ലോ ആക്കേണ്ടി വരൂല്ലേ ഒരു ദിവസം ലീവ് കിട്ടുമ്പോ ആ ഒരു കാര്യം ഒഴിഞ്ഞിട്ടല്ലോ
അഞ്ച മണി ആവുമ്പം പരിപാടി തുടങ്ങും
ഏഹ് എന്നും
എന്നും അതണ്ടല്ലേ പറഞ്ഞ നാളെ ഒരു ദിവസം വെള്ളിയാഴ്ച മാത്ര ഉള്ളൂ മദ്രസയ്ക്ക് ലീവ്
ആഹ് ആഹ്
അപ്പൊ നാളെ സ്കൂളും ലീവാണ് മദ്രസ ലീവ് ആയതു കൊണ്ട് ഒരു ശകല നേരം
അതെ ചായ ഉണ്ടാക്കാൻ നോക്കിയാൽ മതിയല്ലോ ഇങ്ങനെ മാറ്റിക്കുന്നത് തിരക്ക് പിടിച്ച പണി ഉണ്ടാവിലല്ലോ
അതെ അതെ അതെ
ഉം പിന്നെ പണി കഴിയുമ്പളക്കും റസ്റ്റ് എടുക്കുമ്പളക്കും അവര് തിരിച്ച് സ്കൂള് കഴിഞ്ഞ് വരൂല്ലേ
അതെ അത് വരും അപ്പൊ അടുത്തത് വരും ആ സമയത്താണ് ഞാൻ കൂടുതലും പണി ചെയ്യുന്നത് അതാകുമ്പോ എന്താന്ന് ചോയ്ച്ച് കഴിഞ്ഞാല് പകലൊക്കെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും നമ്മടേതായ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർത്തിട്ട്
അതെ
ഒരു നാല് മണിക്ക് ശേഷം ആകുമ്പം ആഹ് അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യ അവരുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും നമ്മുടെ പണികളൊക്കെ അത്യാവശ്യം ആഹ് ഒച്ച എന്താണേലും അന്നേരം എടുക്കാതിരിക്കാൻ പറ്റത്തില്ല
ആഹ് ആഹ്
ആഹ് കൂടെ അന്നേരം അതൊക്കെ നടക്കത്തുള്ളൂ അപ്പോ തുണി പെർക്കല് വിരിക്കല് പിന്നെ നാലുമണി അന്നേരം കിടക്കുമ്പം അത്രയും കൂടെ തോർച്ചയാകും
ആഹ് ഇപ്പോ നിങ്ങള അവിടെയൊക്കെ മഴ ഉണ്ടോ
നല്ല മഴണ്ട് അവിടെയോ?
ആഹ് ഇവിടെയും രണ്ട് ദിവസ ആയിട്ട് നല്ല മഴ തന്നെ നമ്മള് ഡ്രസ്സ് ഒക്കെ പൊറ ത്ത് ആറി ഇടുമ്പോ ചിക്കി ഇടുമ്പോ നമ്മൾ നോക്കി നിക്കണം പെട്ടെന്നായിരിക്കല്ലോ മഴ പെയ്യ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓടി പോയിട്ട് എടുക്കാൻ പറ്റ
ഇവിടെ നോക്കി നി ക്കണ്ട കാര്യം എന്താന്ന് വെചഴിഞ്ഞാ നോ നോക്കണ്ട അലക്കുന്നത് വെളിയിലോട്ടിടണ്ട കാര്യന്താന്ന്ച്ചാൽ രാവിലൊട്ടെ ഫുൾ ടൈ ഞങ്ങക്ക് മഴയാണ് മഴ തോർന്നിട്ടില്ല ഇവിടെ. മൂന്നാലഞ്ചു ആ
അതെ നമ്മളിപ്പോ ഷെഡ് കെട്ടിട്ട് ഡ്രസ്സ് ആറിടലാ അങ്ങനെ ആകുമ്പോ നമുക്ക്- വെയില് കിട്ടൂല. ആഹ നമുക്ക് രണ്ട്, മൂന്ന്- ദിവസം കഴിയും ഉണങ്ങി കിട്ടാന്.
ഉം...
നമ്മൾ ഈ വെയിലത്ത്- ഉണക്കുമ്പ അല്ല അയിന്റെ ഒരു- സ്മെല്ലൊക്കെ പോവുള്ളൂ ഇങ്ങനെ ഉണ-
ആഹ് ഞാൻ കംഫർട്ട് അടിക്കും. ഇവിടെ മൂന്ന് പേരുടെ തുണി- ചില്ലറ തുണിയൊന്നുമല്ല ഈ- ചെറിയ ഒരാൾ. ന്നെ എനിക്ക് തോന്നുന്നത് ഒരു- ദിവസ ഒരു പത്ത് ജോടി- ഡ്രസെങ്കിലും ഇവിടെ മാറ്റി എനിക്ക് ജോലി. അതുകൊണ്ട് കംഫർട്ട്- അടിച്ചങ്ങോണ്ട് ഞാന് ഇടും. അതല്ലാതെ, അതുപോലെ തന്നെ.
ചളിയുണ്ടാവല്ലോ, സ്കൂള് ഇ, ഇപ്പ മയക്കാലം ആയതോണ്ട്- പൊറത്തിറങ്ങിയ ചളിയല്ലേ?
അതെ, അതെ, അതെ, അതെ, അതെ, അതൊക്കെയാണ് പ്രശ്നം.
അതെ നിങ്ങളെങ്ങനെ- അലക്കാർ വാഷിംഗ്‌- മെഷീനിലാണോ? അല്ലെങ്കിൽ കല്ലിലോ?
എല്ലാ വകുപ്പും ഉണ്ട്. എന്താന്ന് വച്ച് കഴിഞ്ഞാല് സോപ് കൈ- ചോറ് കൊണ്ടുപോകുന്നെ ഒരു- ടവെല് പൊതിഞ്ഞ. അത് അങ്ങനെയുള്ള- ഓരോരുത്തർക്കും ഓരോ- യൂണിഫോം ഓരോ ദിവസം ഒക്കെ- ആയിട്ടാ.
എല്ലാം ഒരു പ്രത്യേക- രീതികള, അതുകൊണ്ടൊന്നു- നമുക്ക് ഒന്നിച്ചിട്ട്- അലക്കിയെടുക്കാൻ പറ്റത്തില്ല.
നമ്മളിപ്പോ യൂണിഫോമൊക്കെ- ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ- അലക്കുമ്പോൾ പെട്ടെന്ന് കേടു- വരുല്ലേ?
കേടു വരും, അതുകൊണ്ട്- യൂണിഫോം തന്നെ അലക്കാൻ- അറിയില്ല. ജീൻസുകളും വലിയ, വലിയ- സാനങ്ങളും, ഷർട്ട്കളും, അങ്ങനെയുള്ളതൊക്കെ- അല്ലതലക്കും.
യൂണിഫോമ് ഒക്കെ അന്നന്നെ- തന്നെ അലക്കേണ്ട- ആവശ്യണ്ടോ?
ആഹ്‌, അലക്കും, അലക്കും, എല്ലാ ദിവസവും കഴുകും. ഇവർക്ക് തിങ്കളാഴ്ച. തിങ്കലാഴ്ച്ചയും, വെള്ളിയാഴ്ച- ഒരു യൂണിഫോം, ബുധനാഴ്ചയും വ്യാഴാഴ്ച ഓ- ബുധ, ചൊവ്വാഴ്ചയും, വ്യാഴാഴ്ച, ഒരു യൂണിഫോം. ബുധനാഴ്ച, വേറൊരു യൂണിഫോം.
അതെയ അപ്പോ എന്ന്. ഇങ്ങനെ വൈക്കും. ക്ലാസ്സ് വിട്ട്- വന്നാലും അയിന്റെ പണി- ഇണ്ടാവൂല്ലേ?
ആഹ്‌ അതിന്റെ മെയിൻ പണി- ഇഷ്ടം പോലുണ്ട്. അതുപോലെ- സോക്സ് ആണെലും. ഈ മഴയൊക്കെ ആയി- കഴിഞ്ഞാൽ ഒരു ദിവസത്തി- കൂടുതലൊന്നും ഇടാൻ പറ്റത്തില്ല. ഒന്നാമത് സോസ്, ഷൂസ് സ്മെല്ല. ഉം ഇവന്റെ കൂടുത്തെ രണ്ടു- ദിവസം. എന്നും അലക്കണം. അതുപോലെ ചോറും പാത്രം- പൊതിഞ്ഞ് കൊടുത്തു വിടുന്ന ഒരു- ടൗവലുണ്ട്. ടിഫിൻ - പൊതിഞ്ഞ് കൊടുത്ത് അയച്ച- ടൗവല് നൂർത്തി വെച്ചേച്ചാണ്- അതേലോട്ട് പാത്രം. തുറന്ന് വെച്ച് ചോറ് കഴിക്കുന്നെ- എന്നിട്ട് അതില് വീഴുമ്പോ അത് കൂ- കട്ട മണ്ടലോട്ട് കൂട്ടി കെട്ടി- അതന്നെ കൊണ്ടു വരും. അവരുടെ ടെസ്കേലും, ബെചേലും ഒന്നും ആവാതെ.
ആഹ്‌ ആഹ്‌ അപ്പോ- അതൊക്കെ അൽക്കാനി- ഇണ്ടാവും.
എല്ലാ എന്നും പണിയുണ്ട്. അതുകൊണ്ട് ഈ പണി ഉള്ളത്- കൊണ്ട് നാലു മണി തൊട്ട് ഒരു- പരിപാടി നടക്കത്തില്ല.
ആഹ്‌ പിന്നെ അവരെ പടി- ഇണ്ടാവല്ലോ വന്നാ പിന്നെ.
വന്ന് കഴിയുമ്പം അവരുടെ ഒരു- മേലുകഴുക്ക്, അവരുടെ ആ ഒരു എല്ലാ സോ- ഡ്രസ്സ്‌ ഉരല്, പെറുക്കല്, നമ്മള്- അതിനെ കഴുകാൻ നിക്കല്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ- ഒരു അഞ്ചര, ആറ് മണിവരെ- നല്ല കട്ടപ്പണിയായിരിക്കും എനിക്ക്.
ആഹ്‌ സ്വന്തം ചെയ്യുവോ? അല്ലെ നിങ്ങളിങ്ങനെ ചെയ്യാൻ- പറയണോ?
ഇല്ലില്ല ഞാൻ ചെയ്തോളു. അതിനുള്ള ആയിട്ടില്ല. മൂത്ത ആൾ മൂന്നിൽ, രണ്ടാമത്തെ ആൾ- പിന്നെ. യു. കെ. ജി യില്, മൂന്നാമത്തെ- ആക് രണ്ടര വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം മൂത്ത ആള് പിന്നെ സോക്സ് ഒക്കെ, തന്നെ ഊരുവയും എല്ലാം ബാഗീന്ന് എടുത്തോണ്ട് വരികയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അലക്കും, പിടിം പാത്രം കൊണ്ടു പോവുന്ന കഴുക്കും, പെർക്കും, ഒന്നും തന്നെ തലമുടി വരെ ഞാൻ ചീവി കൊട്ട് ഒരുക്കി
ചെറിയ കുട്ടിയളായതോണ്ട് നിങ്ങളന്നെ എല്ലോ നോക്കണല്ലേ? സ്വന്തായിട്ട് ചെയ്യാനൊന്നും അറിയല്ണ്ടാവൂല്ലല്ലേ അപ്പം ചെറിയ കുട്ടിനെ നോക്കാനുണ്ടാവൂല്ലേ?
ങ്ങാ അവര് പിന്നെ അവള് പിന്നെ ഇവര് വന്ന് കഴിഞ്ഞാ പിന്നെ നമ്മള് പിന്നെ അവര്ടെ കൂടത്തിലൊക്കെ ഇരിക്കും കെടക്കേം, കളിക്കയെക്കെ ചെയ്തോളും
ആഹ് അല്ലെങ്കിൽ നമ്മളിപ്പൊ ഒറ്റക്കൊക്കെ ഇര്ത്തുമ്പോ നെലത്തുള്ളതൊക്കെ പെർക്കി തിന്ന് അങ്ങനത്തൊരു പ്രായായിരിക്കല്ലോ ഇപ്പോ അതും നോക്കേണ്ടി വരുല്ലോ ഇപ്പൊ
ആഹ് അവളുമാര് വന്നാ പിന്നെ അവളുമാര് നോക്കിക്കോളും
നിങ്ങക്ക് അവര് വന്നാലായ്രിക്കലോ നിങ്ങളെല്ലാത്ത പണിയൊക്കെ നടക്ക?
ആഹ് അതെ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇവള് രിക്കുന്ന സമയത്ത് അവളൊറങ്ങുന്ന സമയത്ത്
നിങ്ങളെ വീട്ടില് നിങ്ങളും മക്കളും മാത്രാണോ ഉള്ളേ?
ആഹ് ഒള്ളൂ ഞാനും, മക്കളും, കെട്ടിയോനും
ആഹ് അപ്പൊ ആ പണി തന്നെ ചെയ്യാ നിങ്ങളെന്നെ എല്ലോം ചെയ്യേണ്ടി വെരുംല്ലേ ഭക്ഷണണ്ടാക്കലും
ഈ എല്ലായിടത്തും ഈ രണ്ടു കൈ എത്തുകാന്ന്ള്ളതേയൊള്ളു
ആഹ് പിന്നെങ്ങനെ കുട്ടികള് ള്ള വീടൊക്കാവുമ്പോ അടിച്ചുവാരി എങ്ങനായാലും അടിച്ചു വാരി ഒരു ദിവസം തൊടക്കാണ്ടരിക്കാന്ന് വിചാരിച്ചാ നടക്കൂലല്ലേ?
നടക്കത്തില്ല നടക്കത്തില്ല നടക്കത്തില്ല നടക്കത്തില്ല ഇല്ലെങ്കിലിവരത് ഉണ്ടാക്കിയെങ്കിലും തരും നമുക്ക്
ആഹ്
പെൻസില് വെട്ടുന്നത് തന്നെ ഒരു ജോലിയാ ഇവർക്ക്
അതെ
ഉം ഇവര് ഓര് ഒരാള് പെൻസില് വെട്ടുന്നു ഒരാള് ആഹ് പിന്നെ രണ്ടു പേര് പെൻസില് വെട്ടുന്ന കാണുമ്പോ അടുത്തയാള് വെട്ടുന്നു കുഞ്ഞത് വെട്ടുന്നത് ക്രയോൺസായിരിക്കും അവിടെ എവിടേലും ഇട നമ്മള് കയറി ചവിട്ടും പിന്നെ തറേ മൊത്തം ആവും മൊത്തം പണിയാ അടുത്തത്
ഇതൊക്കെ നോക്കി നട്ക്കണല്ലോല്ലേ?
ഉം ഞാ പിന്നെ പരമാവധി അവർക്ക് ഒരു റൂമങ്ങ് കൊടുത്തിട്ടുണ്ട് ആ റൂമിന്റെ വെളിയിലോട്ട് ഞാൻ പരമാവധി എറക്കുല
അതാ അങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലത് അല്ലെങ്കില് നമ്മള് ചൊമര് എ പ്പളും വൃത്തിയേടാവും
ഇല്ല ഇല്ല ഇവിടെ അങ്ങനെയൊന്നും ഉള്ളരവസരം ഞാൻ കൊടുക്കല്ല അടിച്ച് പൊളിക്കും ഞാൻ നല്ല അടിയും കൊടുക്കും ഞാൻ
ആഹ് കൊറച്ചൊക്കെ നമ്മളെ പേടിയിണ്ടാവുന്നെ നല്ലതാണല്ലോ
ആഹ് പേടിയിണ്ടാവണം എന്ന് വെച്ചാ അല്ലേൽ ഈ മൂന്ന് പേരേം കൂടെ നമുക്ക് ഒറ്റക്ക് കട്രോൾ ചെയ്യാൻ
ആഹ് പാടാണ്
ആഹ് വടിയുണ്ട് മുക്കിന് മൂലക്കുയെല്ലാം ചൂരലുണ്ട് എടുക്കുന്ന വടിക്ക് കൊടുക്കും അതുകൊണ്ട് പേടിയൊള്ളത് കൊണ്ട് ചിറ്റില് വരക്കും അങ്ങനൊന്നും ചെയ്ത്തില്ല പായിടും താഴെ ഇരിക്കും മൂന്ന് പേരും
അതെ ആഹ് ആഹ് പേടിയുണ്ടാവുന്നത് നല്ലാ ഇപ്പത്തെ കുട്ടിയക്ക് നോക്കാണെ പണ്ടത്തെ കളി കൂടുതലാണ് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും ഒക്കെ ഒരുപോലൊണല്ലോ
അയ്യോ എന്നോട് ചോയ്ക്കും ആൾക്കാര് എന്നാ പിള്ളോരാ? അപ്പൊ പെൺ പിള്ളോരാന്നോ അയ്യോ എന്നാ നിങ്ങക്ക് സമാധാനവുണ്ടല്ല അല്ലെ പെൺപിള്ളേരുള്ളടത്ത സമാധംവില്ലാത്തേന്ന് പറയുന്നവർക്ക് അയിത്തില്ലല്ലോ
അതെയ
ഇപ്പൊ പെൺപിള്ളേരന്നും ആമ്പിള്ളേരൊന്നും ഒന്നും ഇല്ല
ഇല്ല ഇപ്പ എല്ലജും കണക്കാ ആദ്യൊക്കെ ഇങ്ങനെ പേ പൺ കു ട്ടികൾ ആവുമ്പോ ഒരു ഒതുക്കണ്ടാവും എന്നൊക്കെ പറയും
എവിടെ ഓഹ്
ഇപ്പൊ അങ്ങനെയൊന്നുല്ല ആഹ് അതെ എന്നാ ഓക്കെട്ടോ
ഓക്കെ ശരി എന്നാ ആയിക്കോട്ടെ